ഹലോ എന്നാക്കൊണ്ട് വിശേഷം?
സുഖായിരിക്കുന്നു. ഞാന് ഉം പുതിയ എത് എന്തൊക്കെ വർക്ക് ചെയ്യുന്ന കുട്ടിയാണല്ലേ മനസ്സിലായി. എന്താ എന്തൊക്കെയാണ് വിശേഷം സുഖയിരിക്കുന്നോ?
ഉം
ഭക്ഷണമൊക്കെ കഴിച്ചോ രാവിലെ?
ആഹ് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു ഉംഹ് വീട്ടു ജോലികളൊക്കെ ഓരോന്ന് ചെയ്തു.
അത് ശെരി മാരീഡാണോ?
ആഹ മാ രീടാണ്. മക്കളുണ്ട് മൂന്ന് മക്കളുണ്ട്. ഓരക്കെ സ്കൂളി പോയിന് ഒരാള് അംഗണ വാടി പോയിന്.
ഇപ്പൊ രാവിലത്തെ തിരക്കൊ ക്കെ ഒഴിഞ്ഞു ല്ലേ?
ആഹ് രാവിലത്തെ തിരക്ക്ഴിഞ്ഞ്ന്നി മൂന്നണി കഴിയുമ്പോള തെരക്ക് വര ഒരാള് മൂന്നണിആവുമ്പം വര ഒരു മൂന്നരാവുമ്പോത്തിനെത്തും
ആ ആ
മറ്റോര് അഞ്ചണി ആവുമ്പോത്തിന് വരും ഉംഹ് അപ്പം പിന്നെ നമുക്ക് കുളിക്കാനും ഇതാക്കാനുംഒന്നും സൗകര്യംഇണ്ടാവൂല.
അത് ശരിയാ
ഉം പിന്നെന്താ വിശേഷം
ബാക്കി ജോ ഇപ്പൊ രാവിലെല്ല കുക്കിംഗ് കാര്യങ്ങളൊക്കെ രാവിലെ കഴിയുണ്ടാവും അല്ലേ
ആഹ് കുറേക്ക കഴിഞ്ഞ് ക്ക്ണ് ഇങ്ങ കൊണ്ടുവന്നാ പിന്നെ നമ്മള് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കോ അപ്പൊ ഇനി നമ്മള് ഷുഗർള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ ഫുഡ് ഒന്നും കയി ക്കാൻ വയ്യ
ഓ അത് ശെരി. ആ മരുന്നൊക്കെ കഴിക്കുന്നുണ്ടാ?
ആഹ് മരുന്ന് കഴിക്ക്ണ്ട് ഇൻസുലീൻ ഇണ്ട് ഒക്കണ്ട്.
അയ്യോ ഇൻസുലിൻ ഉണ്ടോ? അത് ശരി ആ അപ്പൊ ജ് കാ ആ ഒരു കാര്യം ചെയ്തൂടെ? ഞാനിങ്ങനെ ഒരു എന്റെ ഒരു ഏ മേമ മ്മടെ അനിയത്തിയായിട്ട് വരും അവർക്ക് ഇതേപോലെ ഷുഗർ ഭയങ്കരായിട്ട് ഹൈ ആയ സമയത്ത് കണ്ടംകു ളത്തിന്ന് പറഞ്ഞൊ രു ഇത്ണ്ടല്ലോ ഒരു ആയുർവേദ ഇത്ണ്ടല്ലോ അവര്ടെ മേഹയോഗം എന്ന് പറഞ്ഞിട്ടൊരു മരുന്ന് ഇതുപോലെ ആഹ് അത് അല്ല നമുക്ക് ഇത് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങൻ കിട്ടും. ഔഷധീലൊക്കെ വാങ്ങാൻ കിട്ടും. അത് ആഹ അത് വാങ്ങിട്ട് അവര് കഴിച്ചിട്ട് അവർക്കത് നന്നായിട്ട് കുറഞ്ഞ് ഇപ്പൊ ഒരു ഹൺഡ്രഡിന്റെ റേഞ്ചിലേക്കൊക്കെ ത്രീ ഹൺഡ്രഡ് ഒക്കെ കഴിഞ്ഞത് പോട്ടെ
ഏഹ്
ഉം എന്നിട്ട് അതിങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യല്ല നന്നായിട്ട് ഇതിലിട ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിക്കുക നമ്മള് ഗ്യാസിന്റെ കൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ആറി കഴിഞ്ഞ് കഴിഞ്ഞൽ നമ്മള് അരിപ്പ വെച്ച് ചായ ഇരിക്കുന്ന കൂട്ടത്തിൽ അരിച്ചിട്ട് അത് ആ കുടിക്കുക രണ്ടു നേരം ഓരോ സ്പൂൺ ഇട്ടിട്ട്
ആഹ് അത് നമ്മള് മെഡിക്കൽ ഷോപ്പിലാ
ആ നമ്മുടെ ആയുർവദ മെഡിക്കൽ ഷോപ്പിൽ എല്ലാം
ആ ആയുർവേദത്തിലല്ലേ എന്താപ്പ പേര്ണന്നന്ന്
മേഹയോഗ്
മെഹയോഗ്
ആ ഒരു പൊടിയാണ് അതിന്റെ ഗുളികണ്ട് ഗുളിക അത്ര എഫക്ട് വല്ല പൊടി തന്നെ വേണം ആ പൊടി വാങ്ങീട്ട് ആഹ് പൊടി വാങ്ങി നമ്മള് തള വെച്ചിട്ട് കുടിക്കണം
ആഹ് ഇച്ച് മുന്നൂറ് മുന്നൂറ്റിയുമ്പോ ഒക്കെ ഷുഗർള്ള ആളാ
ഓഹ് അതന്നെ പറഞ്ഞത് ഇവർക്ക് ഏതാണ്ട് റേഞ്ച് ഒക്കെ ആയിരുന്നു ഒരു മൂന്ന് മാസം ഇതുപോലെ രണ്ടു തരം കഴിച്ചപ്പൊ നല്ല വ്യത്യാസമാണ് ഈ ത്രീ മന്ത് അവറേജ് ഒക്കെപ്പൊ നോക്കൂല്ലേ ഷുഗറ്
ആ ആഹ ആ അങ്ങനെ നോക്കിട്ട് പതിനൊന്നേ പോയിന്റ് എത്ര ഉണ്ട്
ഓഹ് ആഹ് ത്രീ മന്ത് ആവറേജ് ഒക്കെ നോക്കിയിട്ടാണ് അവരുടെ അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പൊളും ഓക്കെ ആയപ്പോ അവര് അങ്ങനെ ഇപ്പൊ കൊറച്ച് കൂടി ദിവസം കൂടി കഴിച്ച് കഴിഞ്ഞാ ഫുൾ ആ ഒരു ഡാമേജ് മാറുവല്ലോ
ആഹ അയി അ മ്മള് സുലിൻ ഉപയോഗിക്കുന്നോണ്ട് ഷുഗർ കൂടും കുറഞ്ഞും ഇങ്ങനെ കളിച്ചു ണ്ടേ
ആഓ അത് ശെരി
ഞാൻ ഇൻസുലിൻ ഒഴവാക്കണ്ടി വരോ ഇ മരുന്ന് കുടിക്കുമ്പോം
ഇൻസുലിൻ അത് എനിക്ക് തോന്നണു കുറച്ചിട്ട് നമ്മള് കുറച്ചിസം കുടിച്ചിട്ട് നോക്കിയാൽ മതിയാവും കാരണം നമുക്ക് എന്തങ്ങനെ ഉണ്ടാവണന്ന് അറിയില്ലല്ലോ അപ്പ എല്ലാവരുടെയും ശരീരം ഒരുപോലെല്ലല്ലോ ഉണ്ടാവുവ ആഹ് അത് നന്നായിട്ട്
ഞൻ ഉപയോഗിക്കും ഇന്ന് ഉപയോഗിച്ച് ഞാ ഷുഗർ നോക്കാം യാണെങ്കി കൊ റച്ച് ഷുഗറ് കുറയും
ആഹ്
ആ ആഥാനത്ത് ഇൻസൂലിൻ കുത്തതെ നമ്മള് ഷുഗർ നോക്കണെങ്കിൽ മുന്നൂറ് മുന്നൂറ്റി അമ്പത് നന്നൂറ് വരെ വരുണ്ട്
പ ചിലപ്പ ഞാൻ ചോദിക്കട്ട ഇൻസുിൻ കുറെേ നാാളിയൊഉപയോഗിച്ചച്ച് തുടങ്ങീട്ട്
ആഏ അപ്പോൊ ഒരു എട്ടല്ലോ ഒമ്പതല്ലോക്കയി ഉ രണ്ടാമത്ത മോനെ ഏ
ഈ പ്രസവം അതി ന് ശേഷം
ആഹ പ്രസവത്തിൽ കണ്ടതാണി ഷുഗറ് രണ്ടാമത്തെ മോനായ പ്രസവത്തിന് ചെന്നപ്പോഴാണ് ഷുഗർ ഉള്ളത് അറിഞ്ഞത് അപ്പൊ ഷുഗറെ ത്ര ഉണ്ട് അത് കണ്ട്രോൾ യ്യാൻ കഴിയാത്ത ഷുഗർ എത്തിനെയ് അ
ആഓ
അപ്പൊ ൾ ഓര് റഞ്ഞി ഇൻസുലിൻ കുത്തി ഷുഗർ കുറക്കണം ന്ന് പറഞ്ഞു
അ അത ശെരി
അങ്ങനെ ഇൻസുലിമൽ തുടങ്ങി
ഓ അപ്പ ഞാൻ ചോദിക്കട്ടെ ഈ ഇൻസുിൻ നമ്മൾൊവ ഇങ്ങനൊണെം കുറച്ച നാള് മരുന്നൊക്കെ കഴിച്ചിട്ടല്ലേ ഇൻസുലിൻ എടുക്കാൻ പറയുള്ളൂ
അ വ അതിന് വയറ്റിലണ്ടായപ്പോ അങ്ങനെ ഒരു ഇൻസുലിൻ കുത്താൻ പറഞ്ഞതാ
ഓ അത് ശരി അന നിർത്താൻ പറ്റിയില്ല
പിന്നെ കാ പിന്നെങ്ങനെ ഡോക്ടർ ഷുഗർ അപ്പ നോക്കുവാണ് മുന്നൂറ് മുന്നൂറ്റി അമ്പത പിന്നെ നിക്ക്ണതേ അപ്പൊ ഡോക്ടർ കുറയ്പോ നിർത്തിയാ മതിയാണ്
ഓ
അങ്ങനെ പി അങ്ങനെ പോയി ഇപ്പോ ഇപ്പൊ ഇൻസുലി നമ്മുക്ക് അങ്ങനെ ശീലിപ്പയപ്പോ അതാ നല്ലീ നമ്മക്കും തോന്നി മ
ഓ അത് ശരി
അതാ ഉണ്ടായല് ഇപ്പൊ കുളികടച്ചാല് നമുക്ക് ഷുഗർ കുറയാത്തൊരു ഉ ഇതാണ് നമ്മക്ക് ഇൻസുലിൻ ഒരു വിശ്വാസയി ആഹ് ഇൻസുലിൻ കുത്തിയല് ഷുഗർ കൊറയുള്ളൂ എന്നൊരു വിശ്വാസം നമുക്ക് ആയി കിട്ടി അപ്പൊ ഷുഗർ പിന്നെ ഗുളിക കൊടച്ച് എനിക്ക് തോന്നുന്നു ആ ഷുഗർ കുറല്ല കയ്യ കാലൊക്കെ ഒരു കുഴയ്ക്കോ ആ ക്ഷീണക്കെ എത്തെങ്കിലും തോന്നും
ഓഹ് ഓഹ്
അപ്പൊ ഇൻസുലിൻ കുത്തി എനിക്ക് ആ കുഴപ്പം തോന്നുന്നില്ല എനിക്ക് അങ്ങനെ ഒരു ഇതായി കിട്ടിയതെ നമുക്കൊരു വിശ്വാസം ഉണ്ടാവ എല്ലാത്തണ്ടും
അത്ണ്ട് ഇത് പക്ഷെ ഇങ്ങനെ ഇതൊരു നന്നായിട്ട് ആൾക്കാർക്ക് എഫക്റ്റീവ് ആവുന്നുണ്ട് ഞാൻ ഒന്ന് രണ്ട പേർക്ക് അയാൾക്ക് മാറിയ അപ്പോൊ വേറെ അവരുടെ തന്നെ അനിയ ത്തി കഴിച്ചു നോക്കി കാരണം എല്ലാവർക്കും ഈ ഷുഗർ ഇപ്പ എല്ലായിടത്തും ഉണ്ടല്ലോ നമ്മുടെൊ ഒരു ഈ ഭക്ഷണ ഇതിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണല്ലോ മലയാളികളുടെ ഷുഗർ
കാരണം
അത് ശെരിയാ
ചെലോലൊക്കെ പറഞ്ഞ അ അ കോഫിയോ അതക്കെ കുടിച്ചാൽ മതിയായിരുന്നു
ആ അങ്ങനെ നോക്കില്ല ഇതുപക്ഷെ മരുന്നാണല്ലോ മീൻസ് എന്നാൽ നമുക്ക് ശരീരത്തിന് കേടൂല്ല ഇതെന്താ വച്ചാ നമ്മുടെ ശരീരത്തില് ഇൻസുലിൻ നമ്മളിങ്ങനെ കുത്തി വെക്കേണ്ടി വരണ എാ വെച്ചാ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ സ്വന്തമായിട്ട് ശരീരം ഉണ്ടാക്കാത്തപ്പോളാണ് കുത്തി വെക്കേണ്ടി വരണത് അപ്പൊ ഇത് സൈ ശരീരത്തിൽ സ്വന്തമായിട്ട് ഇൻസുലിൻ ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് ആ അതായത് ഇപ്പൊ ഉണ്ടായ ഇൻസുലിൻ നമ്മള് ശരിക്കും ഉപയോഗിച്ചാലല്ലേ നമ്മടെ ശരീരത്തിന് അതിന്റെ ഒരു ഗുണം കിട്ടുള്ളൂ അപ്പൊ അത് ഇണ്ടാക്കിയ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്ന് എന്നാണ്
ആ മരുന്നാലേ
ആ
അപ്പൊ നീ അങ്ങനെ മെഡിക്കൽ ഷ ഇടുന്ന് ഏത്ത ആയുർവേദത്തിന്റെ മ ഇതില് ചോദിച്ചണല്ലേ
ആ ഔഷധിയൊക്കെ ഇല്ലേ നമ്മുടെ അതിലൊക്കെ കിട്ടും
അയ്‌ല്ല കൂട്ടൂല്ലേ
ആ്നിപ്പോ ഇല്ലെങ്കിൽ അവരോട ഒന്ന് എത്തിച്ചു തരാൻ പറഞ്ഞാൽ മതി മുന്നൂറ്റ മ്പത് രൂപയൊട്ടെയാണ് ഒരു അത് രണ്ടാഴ്ച മൂന്നാഴ്ചക്ക എത്തും
ആ അല്ല അമ്മക്ക് അങ്ങനത്തൊക്കെ താങ്ങൂുള്ളൂ ഇപ്പൊ ഐ ഫ ഐ കോഫി ഓല് പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ്ുപറ്റ അടുക്കണം
ഓഓ ശരി
അഹ് ആഹ് അപ്പൊ നമക്ക് അത്ര പൈസ ഒന്നും താങ്ങാൻ കഴിയൂലല്ലോ
ആഹ് ഇത് പക്ഷെ വല്യ വെലില്ല എന്നാ നല്ലോണംന്ന ആൾക്കാർക്ക് ഗുണുണ്ട്
ആഹ
ആ രാവിലെ നമ്മള് വെറും വയ്റ്റില്
ആഹ്
ങ്ങനെ നന്നായിട്ട് അരിച്ചിട്ട് കുടിക്കുക ആ തുപോലെ വൈകീട്ട് കെടക്കുന്ന സമയത്തും കുളിച്ചു കെടക്കുക
കിടക്കൂലെ അഹ് നമ്മള് തളപ്പിക്കണല്ലെല്ലോം
ആ നല്ലോണം തിളപ്പിക്കണം അതിലാണ് അതിന്റെ ഗുണം കാരണം ആ തിളപ്പിച്ചാലല്ലേ അ മര്ന്ന് ട് വെള്ളത്തിലേക്ക് ആകുള്ളൂ
ആ ആ
ആ നമ്മള് സാധാരണ നമ്മള് ഈ പ്രസവരക്ഷയ്ക്കൊക്കെ കൊറെേ പച്ചമരുന്ന് നമ്മൾ തളപ്പിച്ച് കുടിക്കൂലെ നമ്മുടെ ഭാഗങ്ങളിലൊക്കെ അതുപോലത്തെരു സെറ്റപ്പാണത്
സെറ്റപ്പ്
നല്ലതാണ് കഴിച്ചവർക്കെല്ലാം ഗുണോണ്ട് പക്ഷെ ഗുളിക അത്ര എഫക്റ്റീവല്ല പറയുന്നത് പൊടിയാണ്
ഈ പറഞ്ഞ ഗുളിക പ്രായത്തിലത്തിലെന്നെ മുപ്പത്തഞ്ചു വയസ്സായിറ്റില്ല ആയിട്ടില്ല അപ്പൊത്തിനന്നെ ഗളിക കുറെേ കുടിച്ചാല് അതിന് വല്യ പണിയാവുന്നറിയാ
ആ
കിഡ്നി ആർട്ടിനൊക്കെ കംപ്ലൈന്റ് വെരും
ആഹാ
അതൊക്കെ എപ്പോഴും എല്ലാരുങ്ങനെ പറയും വൈദ്യര് വാര മരുന്ന് എന്തെങ്കി ണ്ടോന്ന് അന്വേഷിച്ചൂടെ
ആഹ
അയിനൊക്കെ പറിണ് ണ്ട്
ഇത് നന്നായിട്ട് വിത്യാസം വര്ന്ന്ണ്ട്ന്ന് എല്ലാവർക്കും
അപ്പൊ ഇത് ഷുഗർ കൊറയില്ല അങ്ങനെനിക്കും ഇൻസുലിൻ കൊത്തുമ്പോന്ന് കൊറയെ
ആഹ
ആ പിന്നതേമാരിക്കന്നെ ഇന്ന് കുത്തില്ലെങ്കിൽ നളെക്ക് ഷുഗറെയ് ക്കാരം
ആയ്ശരി
എ അയിന്റെ പേരൊന്നൂടി പറ്ഞ്ഞാണി ഞാന് എഴ്‌തെക്കട്ടെ
ലെഹയോക്ക്
മേഹയൂഗ്
ആഹ് ഗൂഗിൾലൊക്കെ അടിച്ചു കൊടുത്ത കിട്ടും നമ്മള് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താമതി അയ്ന്റെ ഗുളികേം കാണാം പൊടിയും കാണാം പൊടി വാങ്ങണം
ആഹ പൊടയില്ലേ ഉം
ഡയറ്റൊക്കെ നോക്കിയോ ഡയറ്റൊക്കെ ചെയ്ത് നോക്കിയോ
ഡൈറ്റ്റഞ്ഞാ നമ്മളിപ്പോ കാര്യയായിട്ട് നമ്മക്ക് ഒരു ഭക്ഷണല്ലെ അരി ഭക്ഷണല്ലേ ഉള്ളൂ
ആഹ ശരിയ.
അതാണിപ്പ ഞാമ്മക്കുള്ള പ്രശ്നം തന്നെ.
ഉം..
പിന്നെ വേറെന്തേരു ഫുഡ് നമ്മുക്കങ്ങനെ കിട്ടൂല്ല, നമ്മളെല് പൈസയും ഉണ്ടാവൂല.
അതെ
അമ്മക്കായിട്ട് കഴിക്കണെങ്കിൽ പിന്നെ ഈ മക്കക്കാദ്യം മാണ്ടെരും
അത് ശരിയാണ് നമ്മള് സ്പെഷ്യലായിട്ട് എന്തേലും വാങ്ങിയ കുട്ടികളൊക്കെഉള്ള അപ്പൊ അവർക്ക് കൊടുക്കാതെ കഴിക്കാ
ആഹ കഴിക്കാൻ കയ്യൂലല്ലോ
കഴിയൂല്ല അവരിങ്ങനെ നോക്കിയിരിക്കണ്ടെ നമ്മളിത് കഴിക്കുന്ന നേരത്ത്
ആഹ അപ്പൊ നമ്മുക്ക് കയ്യാവോ ആദ്യം ഓല്ക് കോളേക്കരും കാണുമ്പോ ഇൻക്കും തരോ ഇൻക്കും തരോയ്ച്ച് നട്ക്കും
ങ്ഹും അത് പിന്നൊരു പ്രശ്നാണ് കുട്ട്യാളെ കാര്യത്തില്
അപ്പെ നമ്മള് അങ്ങനൊന്നും കൊണ്ടിരിചൂല്യ നമ്മള് ഇവിടെള്ള ഭക്ഷണ ങ്ങനെ ഇണ്ടാക്കി കഴിക്കേയും ചെയ്യും
ആഹ്,
അതാണ്.
അത് ശരിയാ, പിന്നെ യോഗക്കെ ചെയ്ത് നോക്കിയോ?
യോഗയന്നന്ന് ചെയ്യയില്ല, അപ്പൊ നമ്മള വീട്ടിലെ പണില്ല യോഗേന ഉള്ളൂ.
ഒന്ന് യോഗ ട്രൈ ചെയ്താലേ, കുറച്ച കൂടെ വ്യത്യാസം ഉണ്ടാവു തോന്നണു.
ഏഹ്,
ഇപ്പൊ ഇപ്പ അറിയില്ല, നീ ആ പുറത്തേക്കൊക്കെ നമ്മുടെ ഇവിടക്കൊക്കെ ഈ.. തൃശൂർ, പാലക്കാട് ഭാഗങ്ങളിലൊക്കെ പഞ്ചായത്തുകളിലൊക്കെ യോഗ ക്ലാസുണ്ട്.
യോഗ ക്ലാസ്സിലേ?
ഉം, ഫ്രീ ആയിട്ട്.
ഏ.
ആ സ്ത്രീകൾക്ക് വേണ്ടിട്ട് പഞ്ചായത്ത് ഓർഗനൈസ്. ചെയ്യുന്ന ടൈപ്പ് യോഗ ക്ലാസ്സുകളുണ്ട്.
ഏഹ്,
അപ്പൊ, ഏ, കൊറേപേരൊക്കെ നമ്മുടെയൊക്കെ അടുത്തന്നൊക്കെ പോയി കാണാം ഞാൻ പോയിട്ടില്ല, പക്ഷെ ഇങ്ങനെ..
ഉം,
ആൾക്കാാര് നല്ലപോലെ പോകുന്നുണ്ട് അതിന് വേണ്ടി.
ആ അങ്ങനെയൊക്കെ പോവണം, നമ്മുക്ക് പിന്നെ ഓരോ സൈലിജാര്ച്ച് നമ്മള് പോവൂല്ല.
അല്ല ഇതൊന്ന് നോക്കി നോക്കൂ, ഈ മരുന്ന് ഒന്ന് കഴിച്ചു നോക്ക അത് ചിലപ്പോ നന്നായിട്ട് നമുക്ക് ഒന്ന് ഗുണം കണ്ട ക